കേൾക്കത്തില്ലേ ഹലോ
ആഹ് കേൾക്കല്ലേ അന്നല്ലേ
ആഹ് എന്തെ ഒരു താമസമല്ലേ കേൾ ക്കാന തെരക്കിലല്ല മഴ പെയ്തപ്പം തിണ്ണ നെറയെ വെള്ളം
ആ ആ ആ
അഫ് അപ്പൊ അതൊന്ന് തുടക്ക ആയിരുന്നു ആ അതെ ഒരു മഴ കഴിഞ്ഞു ഇപ്പൊ അപ്പൊ കുഞ്ഞ് എഴുന്നേ വരുന്നതേ തെന്നിച്ചാടും ആ രാവിലെ തെട്ട് മഴയുണ്ട്
ഉം ഇപ്പൊ ഇന്ന് തുടങ്ങിയതാണതോ രണ്ടീസാ യോ തുടങ്ങിട്ട്
ഇല്ല കൊറച്ച ദിവസം ആയി തുടങ്ങിട്ട് ട്ട്
ഇവിടെ ഈ ഭഗത്തൊക്കെ ആഹാ ഇടിയുണ്ടോ ഇടി മിന്നലൊക്കെ ഉണ്ടാവേണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് നല്ല ഇടിയും മിന്നലും കാറ്റും
വാത്- റ്റുണ്ട്ല്ലേ എന്തെങ്കി അപകടങ്ങളൊക്കെ എന്തെ സംഭവിച്ചോ ആ ഭാഗ്- എവിടെ
ആഹ് ഇവിടെ നമ്മുടെ വീടിന്റെ പൊറകില് ഒരു വീട്ടില് ഏ മ് ഇടിമിന്നലില് എല്ലാം പോയി വാഷിംഗ് മെഷീൻ മറ്റേ സ്വിച്ചുകള് ഫാന് പിന്നെ ന ആ പിന്നെ നന്ന കായ് ക്കണ ഒരു തെങ്ങ് അത് പോയി ആഹ് നമ്മുടെ തൊട്ട് പുറകില്
ആഹ് ഉ
ഭയങ്കര ഇടിയായിരുന്നു കഴിഞ്ഞ്വാസം
മ്മ് മ്മ് മ്മ് അവരെന്ത് ചെയ്തു ഒന്നായിട്ട് എന്തെങ്കി തീപിട്ത്തം പോലെ അങ്ങനെന്തെ ഇണ്ടായോ
അങ്ങനെയൊന്നും ഉണ്ടായില്ല ല്ലകഴിഞ്ഞപ്പെത്തേ പിറ്റേ ദിവസം നോക്കിയപ്പോ തെങ് നന്നായിട്ട് തേങ്ങ ഇണ്ടായിരുന്ന അതില്
ആഹ് ആഹ് ആഹ്
തെങ്ങ് മണ്ട മുഴുവൻ ഇതായി ഒണങ്ങി നിക്കുന്നു
വയറിങ്ങ് ഒക്കെ ഒന്നായിട്ട് പഴയ വയറിങ് ആയിരിക്കൂല്ലേ അതൊണ്ടാരിക്കും ഇങ്ങനെ അല്ലെങ്കി ഫ്യൂസ് ഇതാവോല്ലോ
ആഹ് അവര് എല്ലാം ഓണായിരുന്നു ഇൻവേർട്ടർ ഒക്കെ പോയി അവരുടെ
തന്നെ ആഹ് ആഹ് ഫുള്ള് പോയില്ലേ എല്ലാ ഉപകരണങ്ങളും പോയി
ആഹ്
മഴ അപ്പേ ഇപ്പയേ ഉള്ളു പക്ഷെ ഭയങ്കര അപകട അപകടങ്ങൾ ഉണ്ടാവേണ്ട് പ്പ ഇടിമിന്നലേറ്റ് ന്നാള് മരിച്ച ങ്ങള് കേട്ടീല്ലാരുന്നോ നാല് ആൾക്കാരോ സ്ഥലം ഞാൻ മറന്നുപോയി ഏതോ ഒരു കുന്നിന്റെ മേലേന്ന് ഇടിമിന്നലേറ്റാണ്ടെ അങ്ങനെ മരിച്ചു ചെറുപ്പക്കാര് പത്ത് പത്ത് മാ പതിനെട്ട് വയസ്സായ ആൾക്കാരെന്നാണ് ഒക്കെ
ആ ഇവിടെ രണ്ടാഴ്ച്ച മുന്നേ ഇവിടെ ഒരു ആ വാപ്പായയും കൊച്ചും മരിച്ചു ഇങ്ങനെ പാറപ്പുറത്ത്ങ്ങണ്ട് ഹ് കാഴ്ച കാണാൻ വന്ന് നിന്നതായിരുന്നു അപ്പം ഇടിമിന്നൽ ഏറ്റു
ഓ ഓ ഹേ ഇതും ഇതും അത് ഇതേപോലെക്കെ തന്നെയാണ് ഓല് സ്ഥിര പോണ സ്ഥലാണ് അവര് ഒരുമിച്ച് കൂടുന്ന സ്ഥലാണ് മഴപെയ്തപ്പം മരത്തിന്റെ ചുവട്ട്ക്ക് മാറി നിന്നേ അതിന്റെ അടിയിൽ പാറയിണ്ട് അയിമേ ഇരുന്നതാണ് ഓല് പിന്നെ അങ്ങനെ സെ പെട്ടെന്ന് ഇടി മഴയിം മിന്നലൊക്കെ പാടെ ആയപ്പോ
സ്‌പോട്ടിൽ മരിച്ചു അവരൊക്കെ
ഇനിയിപ്പ ഇതായിരിക്കും കേൾക്കാനുള്ളൂ ഇടിമിന്നലും
അതെ വെള്ളത്തീ പോയി ആ വെയിലായാ പിന്നെ സൂര്യാഘാദം ആ വാഗത്തൊക്കെ നല്ല നല്ല വെയില് ണ്ടാവോ വേനൽക്കാലായാ പൊറത്ത് പോവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുലേ ഉം
ആഹ്
നിങ്ങക്ക് ടൗണ്ക്കൊക്കെ പോവാൻ കൊറേ ദൂരണ്ടോ
ഒ ഇല്ല ഒത്തിരി ദൂരം ഇല്ല രണ്ട് കിലോമീറ്റർ
വേഗം പോയ് വേഗം പോയി വരാ ല്ലലേ
ആഹ് വേം പോയി വരാ ഇപ്പൊ ആളുകള് മരം മ എല്ലാം വെട്ടിക്കളയുവാണല്ലോ
റോഡ് സൈഡ്ല്ലേ മ് പക്ഷേ ഭയങ്കര യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെട്ടിപ്പോയാ തണുപ്പും ഈ ബൈക്ക് പോണ ആൾക്കാർക്ക് ക്ക ഭയങ്കര ബുദ്ധമു ട്ടാണല്ലോ ചൂടും ഇതക്കായാണ്ട് ഇന്നട്ട് തണല്ണ്ടായ്ന്ന്പ്പ മരങ്ങൾ ഇണ്ടായാലും പേടിയില്ലെങ്കിലും പേടി എന്ന മാതിരിയായി
ആഹ് ആഹ്
അടക്ക ഇപ്പം മു മുറിച്ചു കളയണ്ടെ ഈ സമയത്ത്
ആ മുണ്ട് ഈ മഴക്ക് മഴക്കാലത്തിന് മുന്നേ മുറിച്ചും മാറ്റണന്നാണല്ലോ
ആഹ് ഇപ്പ വ് വ് വ് ആ ആര കൈവശാള്ളത് പോലും മുറിച്ചു മാറ്റണം തോന്നുന്നുല്ലേ ഇപ്പത്തെ ഇത് ഇല്ലെങ്കി വീണാ അതിനുള്ള നഷ് റ്റ് പരിഹാരം അവര് കൊടു കണ്ടെരുന്നുള്ളത് സിസ്റ്റത്തിലേക്കെത്തിന് ആ ആ എല്ലാരും മുറിച്ച് വീടിനടു ത്തുള്ളതൊക്ക വലിയ വലിയ മരങ്ങളൊക്ക മുറിച്ച് കളഞ്ഞ് ഇപ്പ അലങ്കാര ചെടികള് മാത്രപ്പള്ളത് ഹ് കാണാന്
പിന്ന പണിയ്ക്ക കഴിഞ്ഞാ
മ്മ് പണിയക്കഴിഞ്ഞു ഉച്ചല് ന്റെഷല്ലേ അപ്പൊന്ന് ഫ്രീയായ ടൈമാണ അങ്ങന വിളിച്ചതാണ് എന്നെ
അപ്പ ഉച്ചയ്ക്ക് കിടപ്പൊന്നുല്ല ഉച്ചക്ക് കിടക്കൊന്നുൽ ല്ലാന്ന്
കിട ക്കലുണ്ട് എന്ക്ക് മൂന്ന് മണി മൂന്നരാ സമയത്ത് ഓൺലൈൻ ട്യൂഷൻ എടുക്കാണ് ഞാന്
ആഹ്
അപ്പ ഇനി കടുക്കാള്ള ടൈമ് കിട്ടൂല്ല നമ്മളെല്ലാ കയിഞ്ഞ് കുട്ടികക്കൊക്ക ഭക്ഷണം കൊടുത്ത് അക്ക ക്ലീനാക്കുമ്പോത്ത് രണ്ട് മണി എങ്ങനായാലു ആവും പിന്നെന്ന് ക കിടന്ന് ഉറങ്ങാള്ളത് ടൈമ് ട്ടൂല അപ്പൊത് മൂന്ന് മണിയായില്ലേ മൂന്നണി മൂന്നേക്കാലായി
എന്ന് എന്തരുള്ള പിള്ളേരെ ട്യൂഷെടുക്കണ
ആഹ് ഞാൻ മദ്രസ്സ ട്യൂഷനാ എടുക്കല്ല്
അതെ ആണ് ആ
നമ്മളേ ക്ലാസ്സെട്ക്കും അപ്പ മൂന്ന് നാല്മണി നാലേക്കാലൊക്കെ കഴിയണങ്കില് അപ്പോത്തിന് വകുന്നേരായിലെ ന്നെ അസർനേഷം നമ്മള്കടന്നോർങ്ങൂലെ ഹ് അപ്പൊ അങ്ങനെട്ട് പോവും ടൈം കിട്ടൂ
ഹ ഹാ ഹാ ഹാ
ഹും
അപ്പൊ എല്ലാ ദിവസണ്ടോ
ഞായറാഴ്ച മാത്രം ഒയിവ് വ ക് എല്ലാ ദിവസവും ഉണ്ടാവും
ആഹ്
എല്ലാരും ഇങ്ങനെ ഓഫ്ലൈനായിട്ട് പോണില്ലല്ലോ ട്യൂഷനൊന്നും ഇപ്പൊക്കോ ഓൺലൈൻ ആണല്ലോ ഫുള്ള് നാൻ വീട്ടിന്നന്നെ ചെയ്യും ചില മക്കളിരിക്കൂല പക്ഷെ പേരന്റസ് കൂടെ ഇരുന്ന് അവരെ ഇരുത്തി പഠിപ്പിക്കണ ഒരു സിസ്റ്റാണ് മണം പേരൻസിനും കേൾക് ക്കാം
കുട്ടിക്കും പഠിക്ക അവർക്കും പറഞ്ഞു കൊടുക്കാ നമ്മളെ ക്ലാസ് കേട്ടാണ്ട് അങ്ങനെരു അങ്ങനൊരു പ്ലസ് പോയിന്റ് കൂടിണ്ട് മറ്റേ ട്യൂഷന് പോയാ എന്താണ്
അപ്പൊ ഈ സ്കൂള് ഒള്ള ദവസോ
സ്കൂള്ള്ള ദിവസം ഐനൻസരിച്ച് മാറ്റും അഞ്ച് മണി ടു ആറ് മണിയോ അല്ലങ്കി എന്താണ് ന നൈറ്റ് റ്റോ എങ്ങനെങ്കിലും ഒരു മണിക്കൂർ എടുക്കും ക്ലാസ്
ആഹ്
വെക്കേഷൻ ആയോണ്ട് മൂന്ന് മണി ടു നാല് മണി വരെ എങ്ങനെ പോണ്
അപ്പൊ അങ്ങനെ അപ്പൊ കിടക്കാനൊന്നും നേരമില്ല ഹ് ഹ്
ആഹ്
ഇല്ല പിന്നെപ്പ കഴന്നെ നേരമാണോ
ഓ ഓ ങ്ങളെ മക്കളാരേലും ചെ മകൻ ചേർന്നീനോ വലിയ കുട്ടി മൂത്തകുട്ടി
മൂത്തട്ടി രണ്ടില്
രണ്ടിലാണല്ലേ ആള് ബെയ്സ് ബെസൊക്കെ കിട്ടി കാണു അല്ലേ
ആ മദ്രസയില് ആ മദ്രസയില ആള് ഒന്നില്
ആ ഒന്നിലേക്ക് സ്കൂൾ അല്ലേ മുന്നിൽ ഓഫഹ്
സ്കൂളിൽ രണ്ടിലേക്കും മദ്രസൽ ഒന്നിലേക്കും
മ് മ് ഇവിടെക്കെ തിരിച്ചണ്ടാല് ഞങ്ങളൊക്കെ ഒക്കെ മദ്രസാല് ഒരു കൊല്ല മുന്നേണ്
ആ ഇതും പക്ഷെ മദ്രസൽ പോവാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് കൊല്ലായി
ആഹ് നിങ്ങള് ഒന്നുകൂടി ഇരുത്തിയാലെ ക്ലാസ്
ആഹ് ആഹ് ഇരുത്തിയതാ ഒരു അപ്പൊ രണ്ട് മദ്രസ മാറി ഒരു ഇതില്ലായിരുന്നു മദ്രസ് ദേ പോയിട്ട് നമുക്കൊരു പഠിച്ചു എന്നുള്ളരുത് കിട്ടണില്ലായിരുന്നു പക്ഷെ ഇപ്പൊ പോ ഇപ്പം പുതിയ മദ്രസച്ചേർ പോയി കഴിഞ്ഞപ്പോഴത്തേനും
ആഹ് അക്ഷറേ ആഹ് ആഹ് ആഹ് മ ഡ്രസ്സില് ബേസ് കിട്ടാഞ്ഞ് എത്ര മ് കാഷ് ഉയർത്തി പോയിട്ട് കാരില്ല ബേസ്മെന്റ് കിട്ടി ഇല്ലെങ്കി ആകെ പോസ്
അക് അക്ഷരങ്ങളൊക്കെ അറിയാെങ്കിലും പക്ഷെ ഇടയ്ക്കിന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പാടില്ല
ഏ കൂട്ടി എഴ്താനാ അറിയാത്തെ
കൂട്ടി അക്ഷരം ഇങ്ങനെ നേരെ എനിക്ക് പറഞ്ഞ് വിടാനറിയാം നമ്മളിപ്പ ഇടയ്ക്കുന്നൊര കാണിച്ചട്ട് ഇത് ഇത ഏതാ അക്ഷരം എന്ന് ചോദിച്ചാ അത് പറയാറായിട്ടില്ലേ അങ്ങനെ പറയാറായിട്ട് കേയറിപ്പോയിട്ടില്ല കാര്യം
ആഹ് ആഹ് ആഹ് ഇപ്പൊപ്പാക്ക് ഫുളന്റ് ആയി കാണുല്ലേ
ആഹ് പിന്നെ അവി എ ആദ്യം ചേർത്തട്ത് അ ഉ ഏയ്‌വരെ ഉണ്ടങ്കിലു അവടെ ഒരു ടീച്ചർന്റെ തിലെ ഓടികൊണ്ടിരുന്നത് അപ്പൊ അതിൻ ജെതായെ രു വെത്യാസോണ്ട് ഇപ്പന്നറിയുമ്പം പ്പ തേങ്ങണ മദ്അസേല് നൂറ്റിഅമ്പ് മ്പത് പിള്ളേരുണ്ട് അതിന് ശെരിക് ടീച്ചേയ്സ് തുണ്ട്
ടീച്ചേയ്സല്ലോ ഒരു ടീച്ചേസ് മാത്രല്ല ഒരു ടീച്ചർ മാത്രല്ലലെ അ അങ്ങനായാലെ കാര്യുള്ളു
ആ അങ്ങനെആൻകിലെ കാര്യൊള്ളു ഏയാംക്ലാസ് വരെ ഒരു ടീച്ചറുള്ളു അപൊ ഓടിനടന്ന് പഠിപ്പികുമ്പം അത്രെ കിട്ടൊള്ളു
ഉം ഉം ഉം ഉ ആവെ അപ്പൊ ഒരു പത്തൊസം ഓകുമ്പോ കൊറേ കാര്യങ്ങള് ശ്രദ്ധിക്കാന്ന് സ ആ അ അവ്ടെ അവ്ടേ ടിസ് തന്നെണോ മദ്രസ്സ് കൊറേ ദൂരെ പോവാണ്ടോ?
വിടെ അടുത്തുള്ളേട്ത് വിട്ടിട്ട് കിട്ടാത്തോണ്ട് ഞാനിപ്ച്ചിരി ദൂരേക്ക മാറ്റിയത്
അ അ ആ ഇല്ല അഹ് സ്വയം പോയി വരേക്കുല്ലേ
അപൊ ഓട്ടോണ്ട് അവിട്ന്ന്
വേറെ കുട്ട്യോള്ണ്ടോ
വേറേം കുട്ടികളൊണ്ട് ഓട്രാശേംണ്ട് മദ്രസെക്ക് മൂന്നാല് വണ്ടിയുണ്ട് ആ മൂന്നാല് വണ്ടി ഓ
ആഹ് ആഹ് അ അ
കൊർച്ചു വിള്ളേരെ കൊണ്ടുവിടു വീട്ടീന്നെന്നെ കൊണ്ടുവിടു അല്ലാത്തോര് ഓട്രഷേകാ കേക്കു അപ്പവരു കൊണ്ടക്കോളൂ
ആ ആ ആ
നമ്മള് സ്കൂൾ ബസിന് ഫീസ് അടക്ക
ആ അതുപോലെ ഫീ അടക്കലേ ഉം മോ മോന്റെ സ്കൂളൊക്കെ എങ്ങനെ ഉഷാറാണോ
ആഹ് സ്കൂള് നന്ന് പോവ്ണ്ട് ഷാഇംഗ്ലീഷ് മീഡിയാ
ഉം രാവിലെ എപ്പഴാ ബസ്സരാ
രാവിലെ എട്ടരക്ക് ബസ് വരും വൈകുന്നേരം നാലരക്ക് തിരിച്ച്വരും
ഉം ഉം ഉം
പിന്നെ വേറെ ആഹ് ആയിക്കോയി